ആ പറയൂ എന്തക്കെണ്ട് വിശേഷം ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് പറഞ്ഞോളൂ എന്തക്കെയുണ്ട് അവിടെ വീട്ടിലാണോ
അല്ലല്ല ചെറിയ ട്രിപ്പിലാ
ആഹ് ട്രിപ്പിലാണ്ല്ലേ ആഹ് പിന്നെ വേറെ അവിടെ ട്രെയിന് അല്ല നിങ്ങള് ട്രെന് ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ട ഈ ട്രെയിനില് കേറുമ്പോ നമ്മളില്ലേ ഞാന് ഇതേപോലെ തന്നെ കേറിട്ട്ണ്ട് ട്രെയിനില് പക്ഷെ മറ്റേ നമ്മള് ഇതിലാണ് ജനറലാ കേറിയത് നമ്മള് ഇ ബുക് ക്കേ ഇത് കേറുമ്പല്ലേ നമ്മളെ എയിലക്കെയാണ് ഇതാക്കാ അതാത് കേറി നമുക്ക് എന്താ ബോബിന അതിന്റെ നമ്പറോ എന്തെങ്കിലും സീറ്റ് ഇണ്ടാവും പക്ഷെ നമ്മള് ഈ കൊറെ ഇത്ണ്ടാവുല്ലോ അപ്പ നമ്മള് എയ്ല കേറുക അങ്ങനെ എന്തേലുണ്ടോ
ഇണ്ടാവും ഞങ്ങളിപ്പ ഡേയ്റ്റ് പറഞ്ഞൊര് ഇതില് അമ്പപത്തിമൂന്നാം ന പറയു ഡി റ്റു എന്ന ബോഗൻല് അൻമ്പത്തി മൂന്നാം മത്തെ സീറ്റ്ന്നയാ അങ്ങക്ക് കിട്ടിയത് അങ്ങനെ എല്ലാർ കും ആ ബോബിന്റെ നമ്പറും ഉണ്ടാവും ആ അതിമേലെ
നമ്മളാ ബോബിനെ തെരഞ്ഞിങ്ങനെ നടക്കണോ
അയ്മോ ഞമ്മളിങ്ങനെ വരുമ്പ കറക്റ്റ് വലിയ അക്ഷരത്തില് നമ്മള ബോ ഇതിന്റെ നമ്പറ് എയ്തിണ്ടാവും മുമ്പേമേലെ നെഎസ് ആർ എസ് ആർ എന്നർഞ്ഞാണ്ട് ക്ക കഴിഞ്ഞിട്ട് പിന്നെ ഡി വൺ ഡി ടു ഡി ത്രീ എന്നാണ്ടങ്ങനെ വരും ഫസ്റ്റ്ക്ക കോമ ലാസ്റ്റും കോമണ തോന്ന്ണ്ട് നടുവിലാണ് ഈ സീറ്റുകളൊക്കെ വര്ണ്ടെ
ആഹ് ആഹ് അപ്പ അമ്മള് ബുക്ക് ചെയ്തിട്ട് നമ്മള് അയിന്റ ഉള്ളില് അയിന്റെ ഉള്ളിലും ഇതേ പോലെ തന്നെ വെ ഇണ്ടോ വലിയതാക്കിയണ്ട് എയ്തി നമ്മളെ സീറ്റ് എയ്തി വെച്ചിണ്ടാവൂലേ
സീറ്റ് എയ്തിണ്ടാവും സിറ്റ് എയ്തിണ്ടാവും ഞമ്മളെ സി റ്റ് ഇങ്ങനെ ഒര് ഇതിലന്നെ ആറ് സീറ്റ് ഇണ്ടാവും അപ്പറപ്പുറ ആയാണ്ട് ചിലേല് രണ്ട് സി മൂന്ന് സീറ്റ ആയ ഇണ്ടാക്കണ മറ്റേ അപ്പുറം ഇപ്പുറം ഇണ്ടാവുമ്പോ ആറ് സീറ്റ് ഇണ്ടാവും പയ്ലൊക്കെ എയ്തിണ്ടാവും ആ അൻമ്പത്തിമൂന്നാം നമ്പർ ആഹ് ആഹ് ആഹ് ആ സീറ്റ് മേലെല്ല അയിന്റ ആ വിൻഡോ അല്ലേ വിൻഡോന്റെ മേലെ ഇതയാണ്ട് എയ്തിണ്ടാവും
എയ്തിയിട്ടുണ്ടാവും അവിടെ പിന്നെ ഞമ്മൾത്ത് പിന്നെ നമ്മളന്നെ ഇണ്ടാവുല്ലേള്ളൂ വേറെ ആരെയോ ഉപയോഗിക് ക്കെ ഒന്നും ഇല്ല്യല്ലോ
ഇല്ല ഇല്ല പിന്നെ ഇണ്ടല്ലോ നമ്മളിപ്പ കുറച്ചക്കെ പോവുമ്പോള് സ്റ്റേഷനിൽ കുറേ ആൾക്കാര് എറങ്ങിപ്പോകും അപ്പമ്മക്ക് കുറേ സീറ്റ് ഫുള്ള് ഒര് വാക്കലോ പിന്നെ നമക്ക് എവിടെ ഇരിക്കാം ആ പിന്നെ ആഹ് ആഹ് പിന്നെ ആ സീറ്റ്ന്ന് വേറെ ഒരാള് വര്ണ്ടെങ്കി മാത്രം അമ്മക്ക് ഓല്ക്ക് വേണ്ടീട്ട് നമ്മളെ സീ തവിടെ റിസർവ് ആയിട്ട് വേറെ ഇണ്ടാവും നമക്കക്ക വിൻഡോ സീറ്റ് ആവശ്യംല്ലേ
ആഹ് എനിക്ക് ഇഷ്ടാണ് വിൻഡോ സീറ്റിനോ എനിക്കും ഇഷ്ടാ വിൻഡോ സീറ്റ് ന്റ നീളത്തില് ആ നീളത്തിലുള്ള വി സീറ്റ് ഇണ്ടങ്കില് എനക്ക് ഇഷ്ടാ ഒറ്റക്കരിക്കണത അതാവുമ്പ അമ്മൾക്ക് അല്ലാണ്ട് ട്രെയിനില് വല്ലാണ്ട് കായ്ചൊന്നും കാണാൻ കയില്ല പെട്ടെന്ന് പോണോണ്ട് പക്ഷെ എന്നാലും കാണാല്ലോ ചെറുതായിട്ടൊക്കെ എവിടെങ്കിലൊക്ക പൂക്കള് വിരിഞ്ഞത് ആഹ് ഇ റ്റവും ഇഷ്ടം ആ ഡോറിന്റ അട നിക്കണ പക്ഷേ അവര് നിർ എന്തോരു കാറ്റാന്നറിയുവോ ആഹ് പോവാൻ പറയും പക്ഷെ ഭയങ്കര കാറ്റാണല്ലോ കാറ്റും കൊണ്ട് പോവാൻ തന്നെ ഒരു പ്രത്യേക യാത്രക്കന്നെ ഒരു സുഖാണ്
ഉം ഞാൻ ആദ്യൊക്കെ പഠിക്കണം എന്നൊക് ക്കെ ട്രെയിനിൽ പോണന്ന് അവ്ടെ ഇരിക്കുവ ഞങ്ങക്ക് കൈവിയൊക്കെ ഉണ്ടായ്നി ആഹ് കെൻസ്ട്രോൺലൈനി ഇൻക് വന്നീനി അപ്പൊ ഞങ്ങൾക്ക് എന്നും ട്രെയിനിൽ പോയി പോരലയ്നി ഫ്രണ്ടിന്റെ വീട്ടി നിന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ പോയാൽ നേരെ കെൻസ്ട്രോളിന്റെ അവിടെ എത്തും. അന്ന് വിൻഡോ സീറ്റ് റ്റിലൊക്കെ നിക്കാ എന്താ പറഞ്ഞ ഡോറിന്റെ അവിടെക്കെ നിക്കാനൊക്കെ നല്ല ധൈര്യ അപ്പൊ കുട്ടിയൊക്കെ ആയാരെ ഒരു പേടിയായി ഞമ്മക്കെന്തേങ്കിലും സംഭവിച്ചാ കുട് ട്ടികക്കാരാന്നുല്ലൊരു തോന്നലില്ലേ
അന്ന് ഇതുവരെ പുത്തം ഇവിടെ പുത്തം പള്ളിയില് പോവുമ്പോ ട്രെയിനിലയ്നി പോയിനത് അപ്പൊ ട്രെയിനിൽ പോകുമ്പോ ഇതേ പോലെ തന്നെ ഭയങ്കര രസയ്നി ഇങ്ങനെ ഞങ്ങളാ ഡോറിന്റവിടെ ഡോറിന്റവിടെ നിക്കാനയ്നിവര് ചെക്കന്മാരൊക്കെ ഇങ്ങനെ കേറിയിട്ടുണ്ടല്ലോ അവർക്ക് ഡോറിന്റവിടെ നിക്കണം. അപ്പൊ ഞങ്ങളാ ആദ്യം നിന്നത് എന്നിട്ട് ഓല് എന്തെയ്തു ഓര് കേറിയാണ്ട് ഓര് നിക്കും അവടെ എന്നിട്ട് ഞങ്ങളെ ഓൽ പക്ഷെ അവിടന്നങ്ങട്ട് കാറ്റങ്ങട്ട് വന്നിട്ടുണ്ടല്ലോ പക്ഷെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇങ്ങട്ട് നിന്നോ ഇങ്ങനെ പറയിണ്ട് കാരണം ആ കാറ്റിലങ്ങട്ട് പോയാലോ വിചാരിച്ചിട്ട്. ഭയങ്കര പേടിയണ് ഒരു പക്ഷെ എനിക്ക് ആദ്യൊക്കെല്ലേ ഞാൻ ആദ്യൊക്കെ കുറേ മുന്ന്ന്നാ ട്രെയിനിൽ കേറാ ഞാൻ കൊറച്ചായിട്ടുള്ളൂ ട്രെയിനിൽ കേറണത് ഒരു നാലഞ്ച് വർഷൊക്കെ ആയിണ്ടാവുള്ളൂ അ ഞ്ചാറ് വർഷം അത്രക്കെ ആയിട്ടുണ്ടാവുള്ളൂ ട്രെയിനിൽ കേറിയിട്ട് അയിന്റെ മുന്നൊക്കെ എൻക്ക് ഭയങ്കര ഇഷ്ടാ ട്രെയിന് ന്ന് പറയാൻ നമ്മള് കണ്ടിട്ടുള്ളല്ലോ ഒരിതില്ലല്ലോ അയിൽ കേറിയിട്ടുള്ള ഒരു അനുഭവം ഇല്ലല്ലോ നമുക്ക് അപ്പം ട്രെയിന് എന്ന് പറയുന്നത് ഭയങ്കരിതേന് അങ്ങനെ പിന്നെ ഞാനെന്ത് ചെയ്ത് എല്ലാരോടും പറയും എനിക്ക് ട്രെയിൽ കേറാ ട്രെയിനിൽ കേറിയപ്പളല്ലേ മനസിലായെ ഇതിലിരുന്നാല് സാധാ ബസ് സ്സിലിരിക്കണ മാരിയാന്ന്ള്ളത്.
ആഹ് അതേപോലേണ് ഈ ഫ്ലൈറ്റി കേറിയാ എല്ലാർക്കും വല്യ
അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയ്നി ഇൻക്കിഞ്ഞ് വിമാനത്തില് കേറണം അപ്പെന്റെ ഉമ്മ പറഞ്ഞത് ഞാന് വിമാനത്തി കയറട്ടെ വിമാനത്തി കേറിയാ നമ്മള് വീട്ട് കുത്തിര്ക്കണമാ
അതേ പോലെന്നെ ഇത് ഞാൻ കുട്ടീനേം കൊണ്ടാ രണ്ട് മൂന്ന് വട്ടം പോയത്. ഈ പോയതൊക്കെ ഇതീ ആറ് മണിക്കൂറങ്ങട്ട് തെകക്കാൻ പെട്ടൊരു പാട്ണ്ടല്ലോ. വിമാനംന്നക്ക ആഹ് ഞങ്ങള് പോകേണ്ടായി ഞങ്ങളവിടെന്നെയ്നി ഇന്നട്ടി ഈ ആറ് മണിക്കൂറങ്ങട്ട് തെകക്കണത് കുട്ടികളേം കൊണ്ടല്ലേ എന്തോ ഭാഗ്യത്തിന് പൊന്തുമ്പോ ഓളങ്ങട്ട് ഒറങ്ങും താവുമ്പോ എനീക്കും അതുകൊണ്ട് സമാധാനാ പൊന്തണം താവണം മാത്രം അറിയും ബാക്കി ഒന്നും അറിയില്ല. നമ്മള് ഒരു റൂമി ഇരിക്കും പോലെ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കും ആറ് മണിക്കൂറും അല്ലെ പിന്നെ ബിസിനസ്സ് ക്ലാസ് ആ ലെവൽലൊക്കെ പോയിരിക്കണം അതൊന്നുപ്പം നമ്മക്കടക് ക്കടക്കണ പണിയല്ലല്ലോ നടക്കാൻ പറ്റും ഇടക്കെന്തെങ്കിലും കാറ്റ് കാലൊക്കെ ആണെങ്കില് ഓല് ഉം നടക്കരുത്ട്ടോ പറഞ്ഞവിടെ ഇരിക്കാൻ പറയും. പക്ഷെ ബാക്കിഒക്കെ ആ ഒന്ന് പൊന്തുമ്പളും താവും മ്പളും നടക്കായിക്കൂല അപ്പൊ ഇത് മുയ്വം പൊന്തിച്ചാണ്ട് എന്താ വിൻഡോ വിൻഡോ മുഴുവം പൊന്തിച്ചാണ്ട് പൂട്ടിടാൻ പറ്റ റ്റൂലഫുള്ള് പൊന്തിച്ചെക്കണം അതവാ പൂട്ടി ആഹ് പിന്നെ നമ്മള് സീറ്റ് ബെൽറ്റ് ഇടണം കുട്ടികളെ ക്കെ മടീന്ന് ഇപ്പ പിന്നെ എന്താ അവിടെക്കെ നമ്മ ഫുഡ് കഴിക്കാൻ വെക്കണ സ്ഥലണ്ട് അതൊക്കെ കൂട്ടിടാങ്ങനെ ഫുള്ള്
അപ്പൊ ഞമ്മക്ക് കെടക്കാനൊക്കെ എങ്ങനെയാണ് ഈ സീറ്റ് എ താത്താൻ കഴിയോ
ആഹ് സീറ്റ് താത്താനൊക്കെ കയ്യും നല്ലോം താത്താൻ കയി ഇല്ലല്ല ഏ അമ്മളതേ സി ബസ്സ്ല്ലേ എ സി ബസ് ല്ലേ അയില് പോകുമ്പോലെ തന്നെ
ആണിലേ
ആ നല്ല റോഡ് കൂടെ എങ്ങനെയാണോ എ സി ബസ്
ഉണ്ടാവൂലേ അതൊന്നും അറിയ ണ്ടാഉമ്മു തന്നെ വീട്ട് ട്ടിലങ്ങനെ കെടന്നുറങ്ങണം അതേമാതിരിലെ ഞാൻങ്ങനെ പറയനേ ക്ക്ഭയങ്കരവിമാനത്ത് കേറപൂതിയാവുണ്‌ ട്രെയിനിൽ പ്പോ ഞാൻ കേറിക്ന്നോ രു ഇതും കിട്ടി ട്ടില്ല ഇനിയിപ്പ മതിനേക്കാളും ട്രെയി നിൽ കേർണക്കാട്ടിയൊക്കെ ബസ്സ് കേറി പോണം ഉം ന്നാല് കാഴ്ചെങ്ങിലും നല്ല ബോണെ കാണാന്നറീഞ്ഞ്
ആഹ് ആന്നാഞ്ഞ് വിമാൻത്ത് കേറിയാലെന്താ കൊറെ മേഘങ്ങൾകാണും അയിന്റെഅപ് പറൊന്നും കാണൂല്ല
മേഘം കാണൂലേ
ആഹ് മേഘം കാണും ഈ രാവിലെ പോയ
സൂര്യ ഉദിക്കണതിലേ
ഉം
ആഹ് ആ ഭയങ്ക ആഹ് കാണാൻ നല്ല രസായിരിക്കും അവിടുന്ന്ങ്ങനെ ഉദക്കണേ ഉതിപ്പ് വരുന്നേ കാണാ നല്ല
ആ മഴവില്ല് മ വില്ല് പോലെ ങ്ങനെര് മാറിക്കും
മഴവില്ലെ കു കുട്ടി കരയുണ്ടോ ഹ്‌ കൊണ്ട് കാ എന്തിനാ കരീണേ
ഒരങ്ങേ നെഹ് ഓൻ ഉറങ്ങേനെ
ഒറങ്ങേനിലേ
ഉം ഉം
ഉം ഞ്ഞിപ്പൊചായയൊക്കെ കൊടുക്കേണ്ടരുംലേ എന്താ കൊടുക്കല്
ഒന്നും കൊടുക്കാനായില്ല
ഒന്നു കൊടുക്കാനായി
ഏഹ് അങ്ങനെല്ല എന്നാ കൊടുക്കയും ചെയ്യും പിന്നെ ചായ കുടിക്കണ ആഹ്
അങ്ങനെല്ലാം ന്താണ് ചെറുതാണോ
ചെറുതാണ് ഒന്നേക്ക ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ
ആഹ് അപ്പം പിന്നെ ചായൊക്കെ വല്ല അത് പത്തിരിയൊ അങ്ങനെയൊക്കെ ചായലൊക്കെ കുത്തിട്ട് കൊടുത്തൂടെ
ചായ ഞാൻ എന്റ വലിയ മോക്കും കൊടുക്കല്ലാന്നെല്ല ഓക്ക്ഷ്ടല്ല
ഇഷ്ടല്ലലേ ഇവക്കും ഇഷ്ടല്ല അപ്പൊ
ആ ഇവനും കുറെ ഇഷ്ടാണ് ഇനിയിപ്പോ ഒന്നങ്ങനെയാണെങ്കി മറ്റേതതേപോലെ തന്നെ ആയിക്കോ മറ്റ് ഒന്നിന് ചായേം അല്ല ഒന്നിന് ചായ എടുക്കേണ്ടി വരും ഒന്നിന് പാല് എടുക്കേണ്ടി വരും അങ്ങനെ മാറി മാറേണ്ടല്ലോ എല്ലാത്തിനും ഒന്നന്നെ യാലേ ഇബന് ചായെക്കാ നല്ല ഇഷ്ട്ട ഞാൻ വല്ലാതെകൊടുക്കാറില്ലാഞ്ഞിട്ടാ മറ്റോക്കെന്താ ചായ കയൂല ന്റെ ഹസ്ബൻറ് അങ്ങനെ തന്നെ ആണ് വല്ലാ ചയ കുടിക്കണത് ല അപ്പോൾ അതെ പോലെ മോളും ഉം
ഇപ്പ ങ്ങളെ വീട്ടില് ചായപ്പൊടിക്കും പഞ്ചസാരയും കൊറഞ്ഞിട്ടും കൊ റച്ചൊക്കെ ഇവിടൊക്കെ ചായന്റെ മരണ് മോൾ കുടിക്കോ ആഹ
എൻക്ക് നല്ല കോളോന്നുല്ല നല്ല കാൾ ഓൾക് ട്ടാണെങ്കിൽ നല്ലൊരു ചായ നല്ല പാലും നല്ല പൊടിയും നല്ല മധുരള്ളൊരു നല്ലൊരു ചായ ആഹ
ആണോ
ആഹ പാല് ഇല്ലെങ്കിൽ ഇണ്ടല്ലോ പൊടി ജസ്സ് ചൊന്ന് ‌ ഒന്ന് കളർ മാറണ അത്ര പൊടി ഒരു എളം മധുരം പാല് ഇല്ലേല്ലേ ഉ ഉണ്ടെങ്കില് നല്ല ആഹ ഏ അതിനി കയൂല സ്ട്രോങ് ആണെങ്കി അയിക്കാം എത്ര പൊടിയും വെള്ളം വേണം എന്ത് പാല് വേണം അല്ലെങ്കിൽ പാൽ പൊടി വേണം
ഇക്ക് സ്ട്രോങ്ങ് ചായ പാല് ഭയങ്കര ഇഷ്ടാണ് ഈ പീഡിയെന്ന് ഒക്കെ കിട്ടുന്ന് ഇല്ലേ നമ്മള് എത്ര ഇണ്ട എത്ര ആയാലും അത് ഇണ്ടാക്കിയാല് അങ്ങട്ട് ആവണില്ല ഞാൻ ഇപ്പം കൊറച്ച് രണ്ട് മൂന്നാല് ദിവസം മുന്നേരു ചായ കുടിച്ച് വോ എന്താ ടേസ്റ്റ് അറിയോ ഞാ അങ്ങാട്ട് പറയേം ഇന്നേ ഈ ബീച്ചില് ഒക്കെ കാണ ചായ എണ്ടാക്കണ എങ്ങനെ വെച്ച ചായപ്പൊടി ചെണ്ടി കാണോ ഏ ചായന്റെ ചായപ്പൊടി ച്ചെണ്ണി കാണണം ഒരുഞ്ചീര് ഒക്കെ ആണ് ഇങ്ങനെ കുത്തണ് അയിക്ക് ആക്കെ എങ്ങനെ എക്കാറ് ഇല്ലേ പാലില് കുത്തണ് എന്നട്ട് നല്ല രസ മസ
കേന്ന ഇല്ലേ ആ സഞ്ജിന്റെ
അയിക്ക് അറിയില്ല അങ്ങനെ കിട്ടണത് ആണോ അല്ലെങ്കിൽ ഇവർ ആക്കണത് ആണോ എന്തായിരിക്കും അറിയാ ക്ഷേ അങ്ങനെ ഇന്നാള് വീ ചില് പോയ സമയത്ത് എങ്ങനെ നോക്കിയപ്പം കാണീനി അതേപോലെ തന്നെ അവിടുന്ന് കാട മു ട്ടല്ലേ പ്ലേറ്റ് അതും അതേപോലെ തന്നെ ചായയും വാങ്ങീനേ അപ്പ അങ്ങനെ ചായ എണ്ടാക്കണ അങ്ങനെ നോക്കി അപ്പ എണ്ട് ഒര് ഇത് ഇങ്ങനെ ഒരു സഞ്ചി എടുത്താണ്ട് ഇങ്ങനെ കുത്തണ് പക്ഷേ നല്ല അടിപൊളി ചായട്ടോ നല്ല ടേസ്റ്റ് എണ്ട് ചായ ഞാൻ അപ്പോൾ ഇങ്ങനെ പറയണേ എത്ര ആയാലും നമ്മള് എണ്ടാക്കിയ എത്ര ടേസ്റ്റും കിട്ടൂല എത്ര ത് ഉണ്ടാവില്ല പിന്നെ പോല് കൊറെ നല്ല പാലില് ഒക്കെ എണ്ടാക്കവും ഉം
ആഹ അമ്മളീ ഈ ചായ പൊടി ഇണ്ട് അല്ലോ വ നേള് എന്ന് വാങ്ങി പൊരുന്ന ചായപ്പൊടിയോ അവിടുന്ന് കുടിച്ച ചായൻന്റെ ടേസ്റ്റ് ഇവിടെ എത്തുമ്പ എണ്ടാവില്ല അല്ലോ പോലെന് പാല അന്നെ ആണല്ലോ കാച്ച് എന്താക്കല് പാലില് പൊടി ഇട്ടോണ്ട് നമ്മക്ക് ദെരുന്ന അത്രല്ലേ തെരുള്ളൂ
ആഹ അതാണ് ഒരു ചെറിയ കുഞ്ഞി ക്ലാസ് കുഞ്ഞി ക്ലാസ് അയില് മൂട്ടില് ഒരു തുള്ളി എണ്ടാവു ചായ ഉ
ടെസ്റ്റ്‌ ഓ
ആഹ അതെ ഞ ഞാൻ ഇതേ പോലെ തന്നെ പോയപ്പോ രണ്ടട്ടം വാങ്ങി ഇ ആർക്കും ഒരാക്കെ വേണ്ടേന് ഞങ്ങളതില് ഓല കൊണ്ട് വാങ്ങിപ്പിച്ച് കുടിച്ച് ആഹ് അപ്പം എന്ന ശരിട്ടോ വിളിക്കട്ടോ
ആഹ ആഹ ശരി ഓക്കേ
അ